ഹലോ.. എന്താ വിശേഷം എന്ത വിശേഷം..
സുഖം തന്നെ...
നല്ല മഴക്കോളുണ്ട് ഇവിടെ..
അതേലെ ഇവിടിണ്ട്..
ആ.. ഇവിടെ ഇരുട്ടൂടി വന്നക്കണ്
ആഹ്.. ഇവിടെ മയക്കാറുണ്ട് ട്ടോ..
ആ ഇവിടെ ഇപ്പൊ ടോട്ടലി ഫുള്ള് കറുത്ത കളറായി ഇഞ്ഞൊറ്റൊരു പെയ്യല്ലേക്കാരം ചെൽപ്പോ ആഹ്.. ഇപ്പൊ ചെലപ്പം ഇങ്ങനെ ഇരുട്ട് മൂടിയാലും അങ്ങട് പോവേം ചെയ്യും... ഇപ്പതാ ചെറുതായിട്ട് തുള്ളി ഇറ്റണ്ട് പെയ്യാൻ ചാൻസ് കൂടുതലാണ്.. ആ..
ഇന്ന് തിരുമ്പിയതൊക്കെ ഒണങ്ങിയോ
ഇല്ല ഇല്ല.. ഞാന് മേല ഇട്ടക്ക.. മേലെ അ യലുണ്ട്.. അപ്പ അവിടെ തോരട്ടു
ആഹ്
അല്ലാതെ ഇങ്ങനെത് ഇടുത്തക്കാനും ഇതിനന്നെ നടക്കേണ്ടി വരെ.. ചിക്കാനും എടുത്തക്കാനും നമ്മക്ക് ഒന്ന് കടുകുമ്പലൈക്കാരം മയ വരുന്ന് ആ അതെ നമ്മളൊന്ന് കടക്കുമ്പോലേക്കാരം വീണ്ടും മഴ പെയ്യ അപ്പം പിന്നെ ഞാൻ പിന്നെ എടുത്തച്ചീല്ല ഞാൻ ഉള്ളിലാ ചിക്കല
അല്ലന്ന് പിന്നെ ഉള്ളിൽ ചിക്കിയാലും അത്യാവശ്യം വെയിലുണ്ടായിരുന്നല്ലോ അല്ലെ
അതെ ആ ഉള്ളന്നായാലും ഷീറ്റായോണ്ടേ.. മുകളില് ഷീറ്റ് ഇട്ടേക്കുവാ.. അത് ഷീറ്റ് ആയോണ്ട് ആ ചൂടോണ്ടന്നെ ഒണ്ങ്ങും ഒൺങ്ങിക്കോളും ഉം നിങ്ങള് രാവിലെ കുളിച് പോ കുളിക്കേക്കുല്ലേ അതോ
അതെ അതെ രാവിലെ അല്ല അല്ല ഇവിടെ കുട്ടിളെ മദ്രസ്ക്ക് പറ്ഞ്ഞേച്ചാണ്ടേ കുളിക്കാ പോവും
കുളിക്കാൻ പോവാറ്ഞ്ഞാ തോട്ടിലോട്ടോ
അല്ലല്ല പൊയണ്ട്‌ ഇവടെ
ഉം പൊഴേ
ഉം ആ അതെ
ഏ വല്യ പുഴാ അതോ ചെറിയ അരുവിയാണോ ആ ആ
ആ അതിന്റെ ഒരു ഭാഗം ഞങ്ങള അതിലൂടെണ് പോകുന്നതെ
ഓ ഓഹോ അപ്പൊ നിങ്ങക്ക് നല്ല രസായിരിക്കുല്ലേ അപ്പം നേരത്തെ ന്നാല് അപ്പം ഞാന് കേൾക്കാറുണ്ട് സുബഹിക്കൊക്കെ ഏ പെ പെണ്ണുങ്ങളൊക്കെ പ പൊഴേ പോയി കുളിക്കാറ്ണ്ട് ന്നൊക്കെ പറി ണേ അക്കെ സത്യാണോ ഷ്
അത് ആദ്യൊക്കെ പോയിരുന്നു ഇപ്പൊ പോവാറില്ല ട്ടോ ഇപ്പൊ ഒരു ഏഴ് മണി ഏഴരൊക്കെ മ്പളേ പോകുള്ളൂ
ആണോ
ഓ പിന്നെ നോമ്പ് കാലൊക്കെ ആവുമ്പളെ
ആ ആ ബാങ്ക് കൊട്ക്ക്ണ നേര
ആ ബാങ്ക് നടത്ത് പൽച്ചെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പോവും അല്ലെങ്കില് ബാങ്ക് കൊടുക്കണേന് മുന്നെ പൊഴേ പോയി വരും അവിടന്നന്നെ ഒളൂണ്ടാക്കിക്കാണ്ട് വന്ന് നിസ്കരിക്കും
ഉം ഉം അഹ് വേറൊരു രസായിരിക്കുലെ പുഴേക്കൊക്കെ പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാറ്ണ്ടോ പുഴേക്ക്
ഓ പോവാറുണ്ട്
ആത് നല്ല രസായിരിക്കലേ
ഓ വൈകുന്നേരങ്ങളിലൊക്കെ
അക്കരക്കൊക്കെ നീന്താറുണ്ടോ
ഇല്ലട്ടോ ഇൻക്ക് പേടിയാണ്
നീന്ത നീന്താനറിയില്ല
കുറച്ചൊക്കെ
ഉം
ന്നാലും അക്കരക്കെത്തീട്ടില്ല ഇതുവരെ
ഉം അക്കരക്ക് നീന്തി കഴിഞ്ഞാലും പേടിയാല്ലേ അവിട്ന്ന് ഇങ്ങട് പോരണ്ടേ
ആ അതാണേ
തരിക്കേടില്ല അവിടന്ന് ആരെങ്കിലും ഇങ്ങട് കൊണ്ടര
ആ അതന്നെ അല്ല കുട്ടിളൊക്കെ പോവൂട്ടോ അക്കരേക്കെത്തും
ഏ മക്കളൊക്ക പോവോ
ഓ മക്കളൊക്കെ പോ പിന്നെ നീർനായ്ക്കള് ണ്ട് പൊയേലെ
അ ആ
അപ്പൊ പേടിയാണ്
ആ അവര് കടിച്ചു ക കീറുംല്ലേ അവര് അമ്മളിംകടിക്കോ?
അതിനെ കുറിച്ച് ഇന്ക്കറിയില്ല കടിക്കും എന്നൊക്കെ പറയിണത് എന്താണ്തിന്റെ ത് അ അറീലട്ടോ
ആ ഞാന് കേട്ടിട്ട്ണ്ട് കടിച്ച് കീറുംന്നൊക്കെ
അതെ ല്ലേ
മ്
മ് നിങ്ങളെ ഭാഗത്ത് പുഴകളോ അരുവികളൊക്കെ ണ്ടോ
ഇല്ല ഇവ്ടെ ചെറിയൊരു തോട്‌ണ്ട് ചെറീ മ് തോട്ടിലൂടൊക്കെ പണ്ടപ്പോഴോ എല്ലാരും വന്ന് അങ്ങനെ പോയിന് ആ ആ നല്ല വെള്ളം വര്ണ അത് ഞ്ഞി പറഞ്ഞാല് വെള്ള ലങ്കി തീരിലും വെള്ളണ്ടാവില്ല കാലിന്റെ
മയക്കാലാവുമ്പളാവും ലേ വെള്ള ണ്ടാവാ
മഴക്കാലാകുമ്പോത്തി പക്ഷെ ഇൻക്കൊരു രു താണ് ഒന്നാമതൊരു ചളി പോല്ത്തെ അങ്ങനത്തക്കെ ഒരു വെള്ളയിരിക്കും പക്ഷോ ഒഴുകി പോണ വെള്ളയോണ്ട് ഒന്നും കൊഴപ്പൊന്നും ണ്ടാവില്ല ങ്ങനെ കുത്തി ഒഴുകി ങ്ങനെ പോവല്ലേ കൊഴപ്പം വെച്ച ഇനക്ക്ന്തോരു ഒരു ഒരറപ്പ് പോലെയാണ് അത് തോന്നാറ്
അതെ ല്ലെ ഇവിടെപ്പ മഴ പെയ്തൂട്ടോ ഓ പെയ്തു അവിടെ
ഇവിടെ പെയ്യുന്ന്ണ്ട് ഞാൻ പറഞ്ഞല്ലോ പാറ്റുന്ന്ണ്ട് പ്പങ്ങനെ സ്പീഡ് കൂടി കൂടി വര്ന്ന്ണ്ട്
ആ
മക്കളിപ്പോ സ്കൂളിട്ട് വരാനായോ ആ എനിക്ക് ഒരാളേളളു
അതെ ല്ലെ എത്രലാ പഠിക്കണെ
മ്പോത്തി
അതെയോ അല്ല മോനെ മോനോ മോളോ
മോന്
എത്രേ പഠിക്ക്ണേ
ഓന് യുക്കെജിലാ പഠിക്ക്ന്ന
അതെലെ അവിടെ അട്‌ത്ത തന്നെയാണോ സ്കൂള്
ആ വ്ടെ അടുത്തന്നെയാണ് അപ്പൊ ഈ നേർ പത്ത് മണി പത്തരക്ക് ഒക്കെ നഴ്സറി സ്റ്റാർട്ട് ചെയ്യും പത്തര മുതൽ മൂന്നര വരെ മൂന്നേക്കാല് വരെട്ടോ മൂന്നേ കാല് വരേയുള്ളൂ മൂന്നര വരെണെങ്കക്ക് കുറച്ചെങ്കിലും ഒരു നേരണ്ടാവും ഇത് മൂന്നേക്കാലയോണ്ടേ നമ്മള് ഫുഡ് കഴിച്ച് വന്ന് ഒന്ന് കടുക്കാനാവുമ്പോത്തിനും ഓൻ വര് രാനായി
അതെല്ലെ എങ്ങനെ ഒറ്റക്ക് വരോ അതോ ആരെങ്കിലുണ്ടാവോ
അല്ല ഓൻക്ക് ഓട്ടറക്ഷണ്ട് അപ്പൊ ഓട്ടോറിഷേ അങ്ങോട്ടും ഇങ്ങോട്ടുക്കെ പോകല് അപ്പം ഫസ്റ്റ് ട്രിപ്പ് പ്പെന്നെ ഓൻ ഇവട്ക്കാണെ അപ്പൊ ഫസ്റ്റ്ന്നെ ഓനു അതെ അപ്പൊ ങ്ങട്ട് ആദ്യം എറ്ക്കും മക്കൾ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മക്ക് കട്‌ക്കാൻ കഴുല്ലല്ലോ പിന്നെ ഓലെ ഉറക്കാതിരിക്കലാണ് ഞാൻ മാക്സിമം ഞാൻ ഈ വൈകുന്നേരം ട്യൂഷന് പോവാറുണ്ടേ അപ്പൊ അവനാ ഉറക്കി കയിഞ്ഞാല് എനിക്ക് ബുദ്ധിമുട്ടായികാരം വന്ന് കഴിയുമ്പോ പിന്നെ ഉറങ്ങാണെകിൽ ഫുള്ള് ഒറക്ക്യേകാരും പിന്നാ ആഹ് മഗ്‌രിബിന്റെ ആ നേരത്തെ എണീക്കുള്ളു
അതെല്ലേ ഏഹ് ഇങ്ങള് ട്യൂഷൻ എടുക്കാൻ പോവാറുണ്ട്ല്ലേ
ആഹ് ഞാൻ ട്യൂഷ്
എങ്ങനെ ഇങ്ങള് ട്യൂഷൻ സെന്റ്റ് ഐറ്റാ
ട്യൂഷൻ സെന്ററിലും ഞാൻ വർക്കേയ്യാറുണ്ട് പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ എടുക്കാറുണ്ട് പിന്നെ സ്കൂളുകളിലൊക്കെ വേക്കൻസി ഒക്കെ വരുമ്പോ സീ ടെമ്പറാറി വേക്കൻസി ഒക്കെല്ലേ
ആഹ് അതെ അതെ
അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ പോയി എടുക്കാറുണ്ട് തൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്
അതെല്ലേ
ടഫ് ചെറി
ഇങ്ങളിപ്പം ഏത് വരെ ബി എഡോക്കെ കഴിഞ്ഞതാണോ അതോ ടി ടി സിയോ
ഇപ്പോ ശയില്ലേ ഡിഗ്രി നാല് വർഷംണ്ടായിനി ഉം
ആഹ് അങ്ങനെ പഠിച്ച ആഹ് ആഹ് ഇങ്ങളെങ്ങനെ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കാറുണ്ടോ
ഓൺലൈൻ ആയിട്ടും എടുക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഒരു മടിയാണ്
അതെല്ലേ
ഉം ഇപ്പൊ വ ഒക്കപ്പാട്ങ്ങനെ ഉണ്ടാവുമ്പോള് പിന്നെ പിന്നെ നമുക്കൊരു ഒഴിവ്ള്ളത് ഈ ഉച്ച നേരം ഉച്ച വരെ നമുക്ക് എന്തെങ്കിലും വീട്ടു ജോലികളായിരിക്കും ഉച്ചക്ക് കൊറച്ചേരം ഒന്ന് കെടന്ന് കഴിഞ്ഞപ്പോത്തിനും മോൻ വരും മോൻ വന്ന് കഴിഞ്ഞാ പിന്നെ അവന്റെ ചായയുടെയും അങ്ങനൊക്ക ആവുമ്പോത്തേനും ആഹ് നേരം അങ്ങനെ പോകും പിന്നെ വൈകുന്നേരം ഞാൻ ട്യൂഷനും പോവും അത് കഴിഞ്ഞ് വന്നാല് പിന്നെ ഓനെ പഠിപ്പിക്കാനും ഉണ്ടാവും പിന്നെ അവിടെ ഒരു നേരം ഇല്ല പിന്നെ അത്രയും സ്ട്രെസ്സ് ഇതൊക്കെ എടുക്കണം
ആഹ് ശെരി
മ്മളുമ്മാ മ്മളെ മക്കളെ പഠിപ്പിക്കാതെ വേറെല്ലോലെ പഠിപ്പിച്ചാല് അത് പിന്നെ മ്മക്കന്നെ ദോഷം ചെയ്യാം അപ്പൊ ഓ ആഹ് ഓന്ക്കായിനായിട്ടുള്ള ടൈമ് ഞാൻ മാറ്റി വെക്കും ഒര് ഒന്നര മണിക്കൂർ അത്രേം
ആഹ് ആഹ് ഇവിടൊക്കെ അങ്ങനെന്നെന്നെ ഇരിക്കാ മടിയാണ്‌ട്ടാ
ഓ ഇന്റമ്മേ ഇവിടെ അങ്ങനെന്നെ ഒരു അക്ഷരം എയ്തും പിന്നെ കളിക്കും പിന്നെ ഒര് അക്ഷരം വന്ന് എയ്തും അങ്ങനെയാണെ
തന്നെ
ഓഹ് ബുദ്ധിമുട്ടായി പഠിക്കാ ഇരിക്കാന്
അതാണ് ഇവിടെ എഴുതി ഇന്നാളിപ്പോ ഓര് ഓൻ എയ്താണ്ടിട്ടും അപ്പൊ ഓന്റെ ഫ്രണ്ട്സിന്റെ ഇടേല് കൊണ്ടോയിരുത്തിക്കാണ്ട് ഞാൻ പറഞ്ഞു ഓ ഓർക്കൊക്കെ എഴുതണം കാണിച്ചു കൊടുത്താം ആഹ് അങ്ങനെ ആവുമ്പോ ക്കോളിന്നാമ്മേ ആഹ് ഇപ്പം ഓ ഓ ഓലെ ഞാൻ എന്തേയ്ത് നോ ക്കാന് ഏൽപ്പിച്ച്. റെഡിയാണോന്ന് ചെക്കെയ്യാന് ഓൻ എഴ്തണ ശ ശരിയാണോ നോക്കും ഇക്ക് സ്പീഡിൽ എഴുതാൻ കഴിയും. അവൻ പെട്ടെന്ന് എഴുതുംന്നാക്കാ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പിട്ട് കണ്ട് ഏതാലും എഴുതി. അതെന്നേണ് ഓല് ഫ്രണ്ട്സ് അങ്ങനെ നോക്കിനി ന്ന്
ആ ആ
അപ്പോല് ഇങ്ങനെ പറയും തെറ്റുമ്പോക്കിന് ഇന്നെ വിളിക്കും. താ ഓം ഇവിടെ തെറ്റിച്ച്ണ്ന്ന് പ്പോതിന് ഓലെന്നെ എറെയ്സർറിനോടൊക്കെ മായിച്ച് കൊടുത്ത് ഓലെന്നെ റെഡിയാക്കി. അങ്ങനൊക്കെ എന്തെങ്കിലും ഉടായിപ്പൊ
ആ അതൊക്കന്നെ അവര്ടെടുത്ത് നടക്കുള്ളൂ.
അപ്പൊ അങ്ങനെ അങ്ങൻത്തെ പൈസ ഞമ്മള് ഞമ്മളെന്നെ കൊണ്ടരന്നങ്ങനെ പിന്നെ അല്ലെങ്കി ഇപ്പ ഇവിടന്നായാലും ഞാന് എവ്ട്ക്കെങ്കിലും പോവാനുണ്ട്ന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്ക്കാണ്ടെയ്
ആ ആ
അങ്ങനെ ഗതിയോട്ടെ വിചാരിച്ച്ട്ടേ.
അതന്നെ ആ ശരി ശരി